നല്ല വർത്താനം പിന്നെരു തെങ്ങ് ഇണ്ട്ട്ടോ പിന്നെരു തെങ്ങ്
തെങ്ങോ
ആഹ്‌ തെങ്ങുമേല് ഓല ഒണ്ട്
അതെ അമ ഇപ്പോ തെങ്ങ് കാരണാല് അമ്മക്ക് എന്ത് ഇപ്പോ തെങ്ങേന്ന് നമുക്ക് തേങ്ങ കിട്ടും തേങ്ങ ഉപയോഗിച്ചാല് നമുക്ക് എന്താ തെങ്ങ് തെങ്ങയെടുത്ത് കൊ കൊപ്ര ആട്ടാം നമ്മുക്ക്
പക്ഷെനിക്ക് കൊപ്ര ഐ ഡോണ്ട് ലൈക്ക്
എന്നാ പിന്നെ നിങ്ങളടെ വീട്ടിലൊക്കെ കൊപ്ര ആട്ടലില്ല എണ്ണയാക്കാൻ വേണ്ടിയിട്ട്
ആഹ് ആട്ട വീട്ടിലുണ്ട് എണ്ണക്കാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണയില് ആട്ടി ആ ആട്ടി ആട്ടി അതുണ്ടാക്കുന്നതാണ്
ഞങ്ങടെ സ്ഥലത്തൊന്നും അങ്ങനെയല്ലട്ടോ ഒരു തേങ്ങ പൊട്ടിച്ച് അത് എന് അത് വാർപ്പമെഇട്ട് ഒണക്കി ഒണക്കി അങ്ങനെയാണ് ഉണ്ടാക്ക ല് ഇടലില്ല
ആ ഇല്ലല്ല
ല്ലല്ലേ ഏ നിങ്ങളെന്തെന്ന് ഭക്ഷണം കഴിച്ചെ
കഴിച്ചത് ബിരിയാണിയ ആ അതിൽ നല്ല കോഴിയുമൊണ്ട് പിന്നെ ഉള്ളിയുണ്ട് പിന്നെ അതിൽ നെയ്യുണ്ട് പിന്നെ വെള്ള കളറ് ബിരിയാണിയാണ് പിന്നെ അത് വളരെ അതിമനോഹരമായ രുചിയുള്ള ബിരിയാണിയാണ്
ആഹ് ഓക്കെ പിന്നെ നിങ്ങക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ അറിയോ ഒഴിവാക്കി
ആ അതെ അറിയും ഉള്ളി ആ അതെ അതെ വഴു വഴുതനങ്ങയാണോ അതെതെ എന്റെ വീട്ടില് വളപ്പ തന്നെ ഉണ്ടാക്കിയതാ നല്ല ശുദ്ധമായ വെള്ളവും വളവും ഒക്കെ ഇട്ട്ണ്ടാക്കി
നിങ്ങള്ടെ കൃഷിയോടൊക്കെ കുറച്ച് സ്നേഹ പ്രകൃ പ്രതിയോട് സ്നേഹള്ള ആളാ
ആ അതെ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളടെ പറമ്പിലും എല്ലാം വഴുതനങ്ങ നിരയെ നിരപ്പുന്നുണ്ട്
പിന്നെ നിങ്ങള് അതൊരു വരുമാനമാർ ഉപയോഗിക്കേണ്ട് അതായത് ഇപ്പ പുറ ൊക്കെ കൊടു അങ്ങനെ എന്തെങ്കിലൊക്കെട്ട് ഉപയിക്കാറുണ്ടോ
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വാണിജ്യ വ്യാപാരമാണോ? ആഹ് ശരി ശ രി താങ്കളോട് ഞാൻ നന്നായി
അത് നിങ്ങള് അങ്ങനെ ചെയ്യാറുണ്ടോ?
ഇല്ല ഇല്ല താങ്കളും പറഞ്ഞത് ഞാ ഇനി ചെയ്യാം.
ആഹ് അയിക്കോട്ടെ നമുക്ക് പ്പോ പൊർത്ത്ന്നൊക്കെ ഭക്ഷണം കഴിക്ണാട്ടിലും നല്ലെ നമ നമ്മളെ വീട്ടിലെന്നെ എന്തെങ്ലും കുക്ക് ചെയതങ്ങനെ വീട്ട് വളത്തിലന്നെ ഉണ്ടാക്കി കഴിക്കുമ്പം കുറച്ച് കൂടെ നല്ലതേക്കാരം
അതെ ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ടാണ്.
അതെ അതെ എന്നിട്ട് എന്ന്
അതെ ഈ ഇന്നെന്താണ് കഴിച്ചത്?
ഞാനിന്ന് ദോശ കടല കറി ചിക്കൻ പൊരിച്ചത് അങ്ങനെയങ്ങ് കഴിച്ചിട്ട് അതി
എന്തായിരുന്നു കേട്ടിട്ടില്ല
ദോശ ചിക്കൻ ക റി പിന്നെ കോഴി പൊരിച്ചത് അങ്ങനെങ്ങന കൊറച്ച് വിവങ്ങളൊക്കായിട്ട കഴിച്ചിട്ടുണ്ടയ് അത് ഞാൻ തന്നെ കുക്ക് ചെയ്തതാ ഇൻക്ക ജസ്റ്റ് നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ അറിയാം
ആണോ ആ ഓക്കേ ഓക്കേ ആഹ് താങ്കൾ വളരെ നല്ലൊരു കുട്ടിയാണ് ട്ടോ ഉം താങ്കൾ ഇന്നലെ ഇട്ട വസ്ത്രം വളരെ അധി അതിമനോഹരമായി
ആഹ് അത് എന്നോട് പറഞ്ഞാ ഡിസൈൻ. ചെയിപ്പിച്ചതാ നല്ല തട്ട് തട്ടുടുപ്പ് പച്ച കളർ കിളിപ്പച്ച കളർ ഡ്രസ്സ് അല്ലയ്നോ?
ആഹ് അതെ അതെ അതിൽ ചുവന്ന പുള്ളികൾ എനിക്ക് വളരെ ഇഷ്ടമായി.
ഞാനങ്ങനെ ഡിസൈൻ ചെയ്
ഹലോ ആണോ ഏ താങ്കൾ താങ്കളെ ഏ ഏ
ഞാന് ഇപ്പൊ കറലി വെറുതെ ഇരിക്കയാണ്. എനിക്കിപ്പോ പ്രത്യേകിചൊരു പണിയും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കണം എന്നൊക്കെ ഉണ്ട്. ആ അതെ.
രുചികരമായയാതാണ്.
ആ നിങ്ങൾക്കത് പുറത്തട്ടൊക്കെ കൊടുത്തു തുടെ ഇപ്പോ കടകളിലേക്കൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് അതൊരു വരുമാന മാർഗമായിട്ടൊക്കെ ഉപയോഗിക്കാലോ? നല്ലതല്ലേ അത്? നമ്മള്
പക്ഷെ അത് ഞങ്ങളെ വീട്ടി തെകയാറില്ല.
ഞങ്ങളെ വീട്ടിലെന്നെ മതിയാവാറില്ല.
നല്ലേ നിങ്ങക് തന്നെ വേണ്ടിവരില്ലേ? അതെ. നിങ്ങള് എന്താ ഇപ്പത്തെ ഒരു ഇപ്പഴത്തെ ഒരു എന്താ ജനറേഷൻ നെ പറ്റി നിങ്ങളെ ഒരു കാഴ്ചപ്പാട് എന്താ? അതായത് ഇപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിലും ഇപ്പത്തെ കാലഘട്ട മറ്റത്തിലും ഇപ്പോൾ എന്താ നമുക്കിപ്പോൾ പണ്ടൊക്കെ അറിഞ്ഞാൽ കുട്ടികളിങ്ങനെ കുറേ കളികളും, ഇപ്പോൾ ഫുള് ഫോൺഅടിക്റ്റ് അങ്ങനത്തെ രീതിക്കെ അതിനെ പറ്റി
ആ അതെ അതെ നല്ലൊരു ചോദ്യമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് അത് ഇ പണ്ടത്തെ കുട്ടികൾന്ന് പറഞ്ഞാ വളരെ നല്ല കുട്ടികളായിരുന്നു. കളികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന നല്ല കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളും ഫുള്ള് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി ക്കളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പഴയ രീതിയിലുള്ള കളികളൊന്നും അവർ ക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന കുട്ടികളാണ് അവരൊക്കെ
ആഹ് ആഹ് അതെ ഇപ്പൊ പണ്ട് എന്നൊക്കെ പറഞ്ഞാല് കൊറെ ടയറുരുറ്റി നടക്കുക കൊക്കും കോരും അങ്ങനെ പല വള പൊട്ടൊണ്ടുള്ള കളികളൊക്കെ പനി ഇപ്പൊ നോക്കി ഇപ്പൊ ഒറ്റ ഇപ്പൊ ഒരു തരത്തിലുള്ള കാര്യൂല്ല ഇപ്പൊ കുട്ടികൾക്ക് ഫോണ് ഏതെങ്കിലും ഒരു വീടിന്റെ ഒരു മൂല ഇങ്ങനെ കി ട്ട്യാല് അവടെണ്ട് ഒതുങ്ങിക്കൂടുന്ന ടൈപ്പ് ടൈപ്പാണിപ്പ കുട്ടികളൊക്കെ അതൊക്കെ അറിഞ്ഞാൽ ആൾക്കാർക്കിടയിൽ ബന്ധം കൊറക്കാൻ വരെ കാരണമായിട്ടുണ്ട് അതെ അതെ
ഇതാണ്
അതെ ആഹ് എന്നിട്ട്
താങ്കള് താങ്കൾക്ക് ബിരിയാണി ഇഷ്ടമാണോ അതെ മഞ്ഞ കളറ് ഉള്ളത് ഓറഞ്ച് കളറുള്ളത് വെള്ള കളർ ഉള്ളത്
ആഹ് ആ അതെ നിങ്ങൾ ഉദ്ദേശിച്ചത് കപ്സ ബിരി യാണി മ ന്തി അങ്ങനെ ആയിരിക്കൂല്ലേ എനിക്ക് ആ എനിക്ക് ഇപ്രാവശ്യം ഞങ്ങൾ അധികവും വീട്ടി തന്നെ ഇണ്ടാക്കി കഴിക്ക ട്ടോ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങല്ല ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പം ഇൻക്കന്നെ അധികം നന്നായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാ
അതെ ഞങ്ങളെ വീട്ടിൽ വലിയൊരു പയറുണ്ട് അപ്പൊ ധാരാളം വിത്തുകളുണ്ട് ആഹ് അതെ അതെ നിങ്ങളിപ്പോ നിങ്ങളിപ്പോ
ഓഹ് എനിക്ക് നന്നായിട്ട് ഇഷ്ട്ടാട്ടോ ചി ത്രക്കെ വരക്കാന് ഞാൻ എന്ത് കണ്ടാലും അതേപോലെ എടുത്ത് വരക്കും ഫ്രണ്ട്സ് ആയാലു ഒക്കെ പറയല്ണ്ട് നന്നായിട്ട് വരക്കും
ആഹ് ആഹ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് താങ്കളൊരു ചിത്രം വര ച്ച് എനിക്ക് തന്നു അത് വളരെ മോശപ്പെട്ട ചിത്രമായിരുന്നു എന്നിട്ട് താങ്കളെ ഞാൻ
അപ്പോ നന്നായിട്ട് വരക്കും ട്ടോ ഫ്രണ്ട്സ് ആയാലും എല്ലാരും ഇപ്പോ എന്റെ അടുത്തേക്ക് വരണ്ട് ഒരു ചിത്രം കൊണ്ടാണ്ട്
ത്രം വളരെ മോശകരമാണ്
മെച്ചപ്പെടുത്തണം ന്നെ നിക്ക് ക്ലാസിനൊക്കെ ചി ത്രം വരൻ്റെ ക്ലാസ്സിനൊക്കെ പോയിട്ടിപ്പം മെച്ചപ്പെടുത്തണം
ആ അതെയോ അതെ അതെ മെച്ചപ്പെടുത്തണം മെച്ചപ്പെടുത്തണം
ർഞ്ഞു
അതെ അതെ ഞങ്ങളൊപ്പനക്ക്‌ ഇക്ക നന്നായി ഡാൻസ്
അതെ എനിക്കിണ്ട്ട്ടോ അതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഒരു ഫ്രണ്ട് പ്പൊവര് സ്കൂല് കോ കോളേജിൽ ഒരു പരിപാടിണ്ടായപ്പോ പും ഒപ്പനേല് നിക്കാ അപ്പൊ ഇവള്ക്ക് ഒന്നും അറിയില്ല പക്ഷെ ഒക്കെ അറിയുന്ന പോലെ മതിരിയാ ധാരണ എന്നിട്ടിങ്ങനെ കൈയ്യുംകൊട്ടി സൈടുക്കും തിരിഞ്ഞു ഇലിച്ചിങ്ങനെ ഉ നടക്കെ ഒക്കെ അറിയണ പോലെ മതിരിയാ അങ്ങനത്തെ ടൈപ്പ് ഫ്രണ്ട് നിങ്ങളെല്ലട്ടോ പറഞ്ഞത് എന്റെ വേറൊരു ഫ്രൺ
ഓക്കെ ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ തങ്ങളോട് എന്റെ ഒരു ഫ്രണ്ടുണ്ടായിരുന്നു കണ്ണീർപ്പുഴ എന്നായി ഒരു ദിവസം എടുത്തിരുന്ന് അവൾ ധാരാളം കരഞ്ഞു കരഞ്ഞു കരഞ്ഞു അവളുടെ ബേഗിലൊരു കുളമായി ഞാനത്
തന്നെ അതാ അ അങ്ങനെ ആവണം ഫ്രണ്ട്സ് പിന്നെ ചെല ഫ്രണ്ട്സ്ണ്ട് നമ്മളെത്ര കരഞ്ഞാലും ഇതാക്കലും മൈണ്ടാകാതെ
അവര് അവര് വളരെ മോശപ്പെട്ട ഫ്രണ്ട്സ്
അത് മോശമാണ് അങ്ങനെ കാരണം നമ്മള് ഫ്രണ്ട്സാരണം നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സെന്നു ചെലര്
അതെ അതെ താങ്കളുടെ സംസാരം കൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട്
അതെ ഞാന് യോജിക്കുന്നുണ്ട്
മ് അതെ അതെ അത് അടുത്ത മാസം ജൂലായി ആണ്‌ ട്ടോ
അതെ ജൂലൈ ആണ് ജൂലൈയില് എനിക്കൊരു കല്യാണണ്ട് അപ്പൊ അതിന്റോരോ പരിപാടികളിലൊക്ക ആയിട്ട് ഇപ്പം നടക്കാണ്
ടൗടെ കല്യാണത്തിന്
ബിരിയാണിണ്ട് എല്ലാം എല്ലാ അത്യാവശ്യം നല്ല വിഭവസമ്മൃദ്ധമായ രീതിയിലെന്നേണ് കല്യാണണ്ടാവ്വാ. അപ്പോ അപ്പതിന്റൊരു പ്രിപ്പറേഷനിലൊക്ക
കോഴി ബിരിയാണിയാണോ അതോ ഇറച്ചി ബിരിയാണിയാണോ? വളരെ അധികം ടേസ്റ്റുള്ളത്.
എനിക്കിഷ്ടം കോഴി ബിരിയാണിയാണ്. കോഴി ഇൻക്കതാഇഷ്ട്ടം. പക്ഷേ കോഴിനെ ഞാൻ നേരിട്ട് കണ്ടാണ് ഇങ്ങനെ മുറിക്കണ കണ്ടാ ഇനിക്കത് പറ്റൂല.
ആാാ ആ ആ അത് ഞാൻ യോജിക്കുന്നുണ്ട് അത് അത് എനിക്കും അങ്ങനെ തന്നെയാണ് ട്ടോ അതിൽ ധാരാളം കോഴികളുണ്ട് പക്ഷികളുണ്ട്
ഇണ്ടോ ആഹ് നിങ്ങളനെ മൃ ഗങ്ങളോടൊക്കെ സ്നേഹള്ള ആളാണോ?
അതെ അതെ എനിക്ക് വളരെയധികം മൃഗസ്നേഹിയാണ് ഞാന് അത് അതുപോലെ തന്നെ ഇനിക്ക് വളരെ ഇഷ് ട്ടമാണ് ഈ മൈയിലിനെ പ്രാവിനെ അതേപോലെത്തനെ ക്ക കൊക്കിനെ കാക്കനെ ഇവർക്ക് ഭയങ്കര ഇഷ നമുക്ക് എന്നും ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് ക്കൊരു വളരെ വളരെ ഇഷ് ട്ടകരമായ കാര്യാണ്
ആഹ് അത് നല്ലൊരു കാര്യാണ് നമ്മള് മൃഗങ്ങളോടൊക്കെ സ്നേഹം കാട്ടണൊക്കെ നല്ലതാ കാരണം നമ്മളൊരു മനുഷ്യ രാണ് അതുപോലെ തന്നെ അവരും ഒരു ജീവിയാണല്ലോ അതിനോടും നമ്മൾ സ്നേഹം കാട്ടണല്ലോ
ആഹ് അതന്നെ അതന്നെ അതുകൊണ്ടാണ് എനി വളരെ അധി ഇഷ്ടമുള്ളത്
ആണല്ലേ അപ്പൊ നിങ്ങള്
ആഹ് ഞാൻ കൃഷി ചെയ്യും. എന്റെ കൃഷി ചീര കൃഷീണ്ട്, വെണ്ട കൃഷീണ്ട്, വഴുതനങ്ങ കൃഷീണ്ട് ഞാൻ നേര നേര ത്തെ പറഞ്ഞില്ലേ വഴുതനങ്ങയുണ്ട് വാഴ പഴമുണ്ട്ന്ന് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കൃഷിയാണ് പയറും കൃഷി അത് ന്ന് പറഞ്ഞാല് അത് ച്ച് കൊടുത്താ മതി വെള്ളവും ഒഴി
അപ്പൊ നിങ്ങള് വിത്ത് എങ്ങനെ കിട്ടല് സ്കൂളൾന്നോ പഞ്ചായത്ത്ന്നോ അതോ നിങ്ങൾ തന്നെ വാങ്ങാറാണോ
കിട്ടുട്ടോ
ആണ് അല്ലെ എന്നാ ശരി ട്ടോ ഞാൻ പിന്നെ വിളിക്കട്ടോ ഒക്കെ ശരി
ഇണ്ടാവുലാ